ആ
കേക്ക്‌ന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ഓക്കേ ഓക്കേ പറഞ്ഞോളൂ
ഇന്നെന്തേനി ഭക്ഷണം ഉച്ചക്ക്
ഉച്ചയ്ക്ക് ചക്ക ചക്ക വേവിച്ചത് രസം പിന്നെ അച്ചാറ് ഇത്രേം
ഏ രസം എങ്ങനെ നിങ്ങള് ഇണ്ടാക്കല് അതിൻ്റെ റെസിപ്പിയൊന്ന് പറഞ്ഞു തരോ
രസം എന്തുടെ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളി ജീരകം ക പിന്നെ കുരുമൊളക്
ചെറിയ ജീരകോ
ചെറിയ ജീരകം
ആഹ്
ഇത് ഇതെല്ലാം കൊണ്ടൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചിട്ട് കടുവറ്ക്കും പിന്നെ ഉള്ളി പച്ചമൊളക് തക്കാളി എല്ലാം വഴട്ടുക എന്നിട്ടീ പൊടിച്ചതും കൂടെങ്ങ് തട്ടും കൊറച്ച് മഞ്ഞൾപ്പൊ ടി മൊളകുപൊടി ഉലുവപ്പൊടി കായപ്പൊടി എല്ലായിട്ട് മിക്സാക്ക പുളി വെള്ളം ഒയിക്ക
മ്മ് ഹേ അല്ല പുളിടൂല
പുളിടത്തില്ല പുളി വെള്ളം ഒയി
ഹേ പുളി ഞാന് വിചാരിച്ച് പുളി വെള്ളം ന്ന് പറഞ്ഞാ മെയിന് പുളിയേക്കുന്നാ
ഇല്ലില്ല നമ്മള് പുളി നേരെ ഇപ്പ രസം വെക്കന്നേന് ഒര് അരമണിക്കൂർ മുന്നേ കൊറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ടേക്കും
ആഹ്
ഈ കടുവല്ലാം വറുത്തി ഇതല്ലാം അയിലിട്ട് വഴറ്റി വരുമ്പഴത്തേക്കും നമ്മള് കൈയിട്ട്. ആ പുളി നല്ലതായിട്ട് ഏളക്ക അന്ന എണ്ണത്തില പുളി പുളി മൊത്തം വെള്ളത്തിലങ്ങാവും വെള്ളം ആ ഒരു കറുത്ത കളറാകും.
ആഹ്
എന്നിട്ട് നമ്മള ആ വെള്ളം അരിച്ചെടുക്കും.
ആഹ് അതെ
എന്നിട്ടാ അതിനകാത്തോടെ ഒഴിക്കുന്നേ.
ആഹ്
അങ്ങനെ വെക്കും പിന്നെ ഇവിടെ വെറുംപളിയും ന്നും പറഞ്ഞു ഒരു പുളിയും വെക്കും. ഓരോത്തര ഓരോ സ്റ്റൈല് അല്ലേ വെക്കുന്നത്.
ആഹ് വെറുംപളി പറഞ്ഞാണ്ട്
വെറു പുളി കേട്ടില്ല.
വെറുംപൊളി പറഞ്ഞാല് എങ്ങനെ ഉദ്ദേശിച്ചേ?
വെറും പുളിന്ന് പറഞ്ഞാല്. അതും നമ്മളീ ഈ രസത്തിനെ ടുക്കുന്നതിന് അത്രയും പുളിയെടുക്കൂല്ല.
ആഹ് കുറച്ച്.
കൊറച്ചു മാത്രേ ഉള്ളു അതന്ന് വെച്ചാല് അതിനകത്തോട്ട് നമ്മള് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും. കൊച്ചുള്ളിയും ഈ മൂന്ന്. സാധനം കൂടെ ജസ്റ്റ് ഒന്ന് ചതക്ക അത് പിന്നെ മഞ്ഞപ്പൊടിയും മൊളകു പൊടി ഇട്ടിട്ട് ഒരു കറുത്ത കല്ല. കർത്താ കളർ ആകുമ്പോ പ്പൊടിയും കായപ്പൊടും ഇച്ചിരിച്ചി ഇടുക ഒരു കറുത്ത നിറവുമ്പോൾ കരി യപ്പില കൊറച് തോന വേണം പിന്നെ ഈ പുളി വെള്ളം കൂടെ ഒഴിക്ക അത്രേ ഒ ള്ളൂ.
ആഹ്
ചമപ്പും പച്ചയും അത് നമ്മൾ പുഴുങ്ങുമ്പോ അതിനകത്തു വെള്ളമില്ലേ.
അതെ.
ആ വെള്ളം വെച്ചുകൊണ്ട
ഹേ
റെയിഞ്ച് ഇല്ലെ അവിടെ റേഞ്ച് ഇില്ലേ കേക്കൊന്നില്ല ക്ലിയറായി.
ആഹ് ഇപ്പൊ കേക്കാമോ.
ആഹ് ഇപ്പം കേക്കുന്നുണ്ട്.
ആഹ് നമ്മുടെ ഈ ചക്ക വേവിപ്പിച്ചത് ചീനി ഒക്കെ ഉണ്ടല്ലോ. കപ്പ കപ്പ ആഹ്. അതിന്റെയൊക്കെ കൂടെ കൂട്ടാാന് രാവിലെ പഴങ്ങഞ്ഞൊക്കെ കുടിക്കാൻ ഈ പൈറ്റം പുളി സൂപ്പറാ.
പഴങ്കഞ്ഞി ഇഷ്റ്റാ.
പഴങ്കഞ്ഞി ഇഷ്ട്ടാണോ ചോയ്ച്ചാൽ കഴിക്കാൻ ഒക്കത്തില്ല.
ചേലോൽക് പഴങ്കഞ്ഞി നല്ല ഇഷ്റ്റാ.
ഞാൻ ഇവിടെ ചക്ക ആയാലും ചീന ആയാലും എത്ര ഒന്ന്ച്ച പന്നലായി വലിച്ചു പോവാന്നറിയോ.
ആഹ്
അങ്ങനെ കളയത്തില്ലായിരുന്ന് പഴംകഞ്ഞി ക്കി കുടിക്കായിരുന്നു പക്ഷെ ഇപ്പൊ പറ്റത്തില്ലല്ലോ തണുപ്പ്. എല്ലാരും താളിക്ക് ആഹ് താളിയൊക്കെ ഞാൻ തേക്കുവായിരുന്നു. ഇപ്പം താളിയൊന്നും തോനെ സമയം തേക്കാൻ പറ്റത്തില്ല. തണുപ്പിറങ്ങുവല്ലേ
ആഹ് അതെ
അതോണ്ടൊക്കെ എല്ലാ ദിവസവും ഇച്ചിരിച്ച് എന്തെങ്കിലും ഒരു പത്ത്, പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കഴുകിക്കളയും
ആഹ് ഡ്രസ്സൊക്കെ എങ്ങനെ നിങ്ങള് ഓൺലൈനിൽ വാങ്ങാറാണോ അതോ
ഡ്രസ്സ് ആഹ് ഓൺലൈനിൽ വാങ്ങും പിന്നെ ഷോപ്പില് നമ്മുടെ അടുത്തൊരു ഷോപ്പുണ്ട്. എന്റെ നാട്ടില് അവിടെയാണെങ്കിൽ നമുക്ക് എത്ര വേണമേങ്കിലും എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ കൊണ്ട് കുറെച്ച കുറേച്ച് ഈ കാശ് കൊടുത്താൽ മതി.
ആഹ്
അപ്പൊ നമ്മൾ അവിടെ പോയി എടുക്കുവാ ആഹ് ഞാൻ അവിടെ
ഏഹ് ഞമ്മളെ ഞമ്മളെ ഞങ്ങള ഈ നാട്ടിലുള്ള ആളല്ല. റൊക്കം പൈസ കൊടുക്കണം പിന്നെ ഞങ്ങളെ ഇൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു അടവാര് കൊണ്ട് വരലുണ്ട്. അത് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങ് വരും.
ആഹ് ആഹ് മനസിലായി മനസിലായി ആഹ്
അതാണോ അത്
അല്ലല്ലല്ല. അതുപോലെ അതുപോലെ നമുക്കും വരും ഇപ്പൊ വെള്ളിയാഴ്ച വെള്ളിയാ്ച വരുന്നവരുണ്ട് ചൊവ്വാഴ്ച വരുന്നവരുണ്ട് ഇത് അതല്ല ഇതൊരു നാല് നിലയുള്ള വലിയ കടയാ അപ്പൊ ആ കടയില് നമ്മള് നമ്മളെ അറിയാവുന്നവരാ അവിടെ നമ്മളെ അറിയാവുന്നല്ല അവിടെ പോകുന്ന എല്ലാവരും അവിടെ ചെന്ന് ഇങ്ങനെ പറയും നമുക്ക് കുറച്ച് പൈസ ഉള്ളൂ നമ്മൾ പിന്നെ തരാന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പരും ഡീറ്റെൽസ് ഒക്കെ എഴുതി വയ്ക്കും
ആഹ് പിന്നെ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കലാ?
ഗൂഗിൾ പേലോ നേരിട്ടോ നമുക്ക് ഉള്ളപ്പോ കൊണ്ടു കൊടുത്താൽ മതി.
ഏഹ് കുഴപ്പം ഇല്ലല്ലേ ഏഹ് അങ്ങനെയൊക്കെ നമ്മളെ ഈ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലോ ഉശാറേയ്നിം
ഉം ഇഹ് ഇവിടെ എനിക്ക് വന്നപ്പം ഡ്രസ്സ് കൊറവായിരുന്നു. നമ്മളെല്ലാരും റൊക്കം കാശിന് പോയി ഇവിടെ എല്ലാം അങ്ങനെല്ലേ പോയി വാങ്ങുന്നേ അപ്പം ഇടാൻ ഡ്രസ്സ് ഇല്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എങ്കിൽ അങ് വരാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പൊ ഒരു ആറായിരം രൂപക്ക് അടുപ്പിച്ച് പോയി ഡ്രസ്സ് സ്സോക്കെ എടുത്തു. എനിക്ക് ഇട ഇടാന് ഹസ്ബൻഡിന് വീട്ടിൽ ഇടാനും അല്ലാതെ എല്ലാം പോയി എടുത്ത്. ഒരു പൈസ പോലും കൊടുത്തില്ല. ചേച്ചി പറഞ്ഞു ആഹ് പതുക്കെ തന്ന് തീർത്താ മതിന്ന് പറഞ്ഞു.
അങ്ങനെ ആകുമ്പോ കസ്റ്റമർ നല്ല നല്ലോണം ഉണ്ടാവും.
ആഹ് ഉണ്ട്. ഇഷ്ടംപോലെ പേരുണ്ട്.
ആഹ്
ആരും ഇതുവരെ ചേച്ചിയെ പറ്റിച്ചിട്ടില്ല.
മം ഏഹ് ചേച്ചിയാണോ അവിടെ?
ആഹ് അവിടെ ഒരു ചേച്ചിയാണ്. ആ അവര് പണ്ട് ഇതുപോലെ ഡ്രസ്സിന്റെ ഒക്കെ വില അറിയാവുന്നവരായോണ്ടേ പൈസയില്ലാതെ ഈ ഉള്ളവരുടെ കയ്യിൽന്ന് പഴയതൊക്കെ വാങ്ങിച്ചിട്ട് ട്ട് പോയതായൊണ്ട് അവർക്കറിയാം. അതുകൊണ്ട് അവര് ആഹ് അതുകൊണ്ട് അവരു പറഞ്ഞു നിങ്ങൾക്ക് എത്ര രൂപയുടെ ഡ്രസ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. നിങ്ങൾ കുറേശേ കുറേശേ കാശ് തന്നാൽ മതിയെന്നു.
മം അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ സുഖനി
പക്ഷെ ഇഷ്ട്ടം പോലെ കളക്ഷൻ ഉണ്ടതുകൊണ്ട് അവിടെ. ചിലടത്ത് കുറച്ച് കളക്ഷൻ വെച്ചിട്ട് നമ്മളെ ഇതങ്ങു വാങ്ങുന്ന അങ്ങനെയല്ല, ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട എങ്ങനാണന്ന് വച്ചാ പറഞ്ഞ് കഴിഞ്ഞാ അവര് അതുപോലെ ഡ്രസ്സ് എടുത്തൊണ്ട് തരും.
ആഹ് ഇന്നേ മോ
ആഹ് കാ കൊണ്ടുവന്നു എല്ലാം ഉണ്ട് ചെരിപ്പും, ഓർണമെന്സും
ഓൺലൈനായിട്ട് വല്ലതെ വാങ്ങാറ്ണ്ടാവില്ല.
ഓൺലൈറ്റ് ആ ഫ്ലിപ്പ് ഫ്ലിപ്പിൽന്ന് എടുക്കും.
ഏഹ് ഫ്ലിപ്പ്കാർട്ട് മീഷോന്നും എടുക്കല്ലോ.
ഈ ഫ്ലിപ്പിൽ ഇല്ലാത്തത് മാത്രേ മീഷോന്ന് എടുക്കത്തോള്ളൂ എനിക്ക് മീഷോന്ന് എടുക്കൻ എന്തൊ ഒരു പേടിയാ.
മീഷോ ആണ്, ഞങ്ങ ഞങ്ങൾ ഇവിടെ സ്ഥിരം മീഷോൻ്റെ ആൾക്കാരാ.
ഞങ്ങള് ഫ്ലിപ്പി കാരണ വെച്ചാ ഇവിടെ ഞങ്ങളൊരു മീശോന്നോരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് അവരെ ഞങ്ങക്ക് ആ കളറല്ല കൊണ്ടുവന്നത്. സൈസും അതല്ല കൊണ്ടുവന്നത്, കല്യാണത്തിന് വേണ്ടി എടുത്തത പക്ഷെ അവസാനം റിട്ടേൺ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. ആ കല്യാത്തിന്ന് ആ ഡ്രസ് ഇടാൻ പറ്റിയില്ല.
ഏഹ് അത് ഞങ്ങൾത് ഇത് റിട്ടേൺ അടിക്കും പക്ഷെ നല്ലത് തന്നെ കൊണ്ട് വരല്. ങ്ങൾ ഇതുവരെ അതന്നെ ചെയ്യാ പക്ഷെ ഫ്ലികാട്ടില് ഞങ്ങക്കാരീം പരിചയല്ല അത് റിട്ടേൺ എടുക്കൂലല്ലോ.
ഫ്ലിപ്പിന്ന് ചിലതൊക്കെ അതിനകത് റിട്ടേൺ ഉണ്ട് ചിലത് നമ്മൾ വാങ്ങാൻ നേര അവർ പ അതിനത്ത് കൊടുത്തേക്ക് റിട്ടേൺ ഇല്ലെന്ന് പക്ഷേ മിക്കാറുള്ളതെല്ല റിട്ടേൺ ഉണ്ട്.
ഏഹ് അതിന് പരിചയ ഇല്ല അതെങ്ങനെയാണ് അതിന്റത്ന്ന്. മീഷോന്ന് പിന്നെ റിട്ടൺ അടിക്കലും
ആഹ് അതുപോലെന്നെയാണ് ഇതിനകത്ത് അപ്പൊ ഞാൻ അങ്ങനെ എടുത്തതിന് ശേഷം എനിക്ക് പേടിയാണ്. പക്ഷെ ഫ്ലിപ്പീന്നാണ് ഞങ്ങളെല്ലാം എടുക്കുന്നത് ഡ്രസ് ആയാലും എല്ലാം ത് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
ഏഹ് ഞങ്ങൾ കുഞ്ഞ് മക്കൾക്കൊക്കെ നല്ല കളക്ഷൻണ്ട്ട്ടോ മീഷോല് നല്ല കളക്ഷന്ണ്ട് ചെറിയ മക്കൾക്കൊക്കെ.
ഇപ്പൊ പിന്നെ ഞാനരു ചെരുപ്പ് ഒരു ഹീലിന്റെ ഒരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫളിപ് പിന്നെ നോക്കി ഗാലറിൽ സേവ്തിട്ടതാ പക്ഷെ സമയായി നോക്കിയ്പഴത്തേക്ക് അവിടെ സ്റ്റോക്ക് തീർന്നു. ഫ്ലിപ്പില് അപ്പോ ഹസ്ബൻറ് പറഞ്ഞു വേറെ നോക്കാൻ ഞാൻ പറഞ് പറത്തില്ല എനിക്ക് ആ ചെരുപ്പ് തന്ന വേണമന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആര്. ച് പെർക്കി ഗൂഗിളിലക്കെ കയറി അപ്പ ഞൻ എന്നാ പിന്നെ മീഷോൽന്ന് കയറി നോക്കാർഞപ്പ മീഷോലതുണ്ട്.
ആഹ്
അങ്ങനെ ലാസ്റ്റ് ഇപ്പ മീശോന്നാണാ ആചരിപ്പ് വാങ്ങിച്ചേ. അങ്ങനെ ആഹ് ഇല്ലാ കൊഴപ്പൊല്ല.
ഉം
ഉം അതുകൊണ്ട് നമ്മള് ഫ്ലിപ്പിൽ ഇല്ലാത്ത സാധനം ഉണ്ടെങ്കി മാത്രമേ നമ്മള് മീഷോന്ന് വാങ്ങിക്കതുള്ളൂ. കാരണം ഇവിടെ ഫ്ലിപ്പില് കൊണ്ടുവരുന്ന ചേട്ടന് ഇവരുടെ ഒരു ഫ്രണ്ട അതുകൊണ്ട്. നമുക്ക് ചേട്ടാ ഇന്ന് പൈസ ഇല്ല ചേട്ടനങ് എടുത്തേക്കന്ന് പറഞ്ഞാൽ ആ ചേട്ട കേൾക്കും.
ങ്ങേ ന്നട്ടയ് നം നമ്പറ് പിന്നെ വാങ്ങി വെക്കല.
അല്ല ഇത് ഇവിടെ ഈച്ചാന്റെ ഒരു കൂടെ നിന്ന ഒരു കൂട്ടുകാരനാണ് ഈ ഫ്ളിപ്പിൽ ഓടുന്നത്.
ഏഹ് അങ്ങനെണ്ട് ഇവിടെ മീശോൽ പലേ ആൾ ക്കാരോ വരല് ഇന്ന ആൾക്കാരൊന്നുല്ല പലരുഅ
ഫിപ്പിൽ സ്ഥിരമായിട്ട് ഒരു ചേട്ടന വരുന്നു അത് ഈ കൊച്ചിൻ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട അത്.
ആഹ്
അഓണ്ട് ആ ചേട്ടന് ഞങ്ങടെ വീട് നമ്പർ എല്ലാം കറക്റ്റയിട്ടറിയാം അതുകൊണ്ട് തന്നെ വിളിക്കും ചേച്ചി സാനം ഇവിടെ ഞൻ പറയ എടേ പൈസ ഇല്ലാങ്ങനെ ആ കുഴപ്പല്ല ചേച്ചി ഞാൻ ഇട്ടോളാം ചേച്ചി എപ്പഴാന്ന് വെച്ച വിളിച്ചാ മതിന്ന് പറയും.
ആഹ് ആഹ് ഓ അവന് പണി ണ്ടെയ്ക്കോ.
ആഹ് അയാളങ് എടുത്തോളും പിന്നെ നമ്മള് ഗൂഗിൾ പേ ചെയ്തും കൊടുത്താതിയാചേട്ടന്.
അഹ് ആഹ് അത്
ചെലപ്പോ നമ്മളുടുത്ത് പറയും ഇന്ന ഡേറ്റിനാ വരുന്നെ ചിലപ്പോ അയ്ന് മുമ്പ്ങ്‌ കയറി വരും. അപ്പൊ ചെലപ്പോ നമ്മുടെല് പൈസ കാണത്തില്ല.
ആഹ് അത് മീഷോൽ ചിലപ്പോം നേരത്തെ വരും ചിലത് ഡേറ്റിന് അന്നേ ഡേറ്റിന്. ചെ അപ്പൊ ഡേറ്റ് കഴിഞ്ഞിട്ട് വരും ഇഞ്ഞി ഡേറ്റ് മാറ്റിയാണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ വരൂള്ളൂ
ആഹ് ഈ മീശോക്കാര് എന്റെ ചെരിപ്പ് കൊണ്ടുവരുന്ന അന്നാരുന്ന് ബുധനാഴ്ച വരൂന്ന് പറഞ്ഞപ്പോ ഇച്ച പറഞ്ഞ് ഓക്കേ ബുധനാഴ്ച പൈസ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പ ഇവന്മാര് തിങ്കളാഴ്ച വിളിച്ചിട്ട് പറയ ഒരു മണിക്കൂറിനുള്ളിൽ വരും പൈസ എടുത്ത് വെക്കാനെ ഞാൻ പറഞ്ഞ് എന്റേല് കാശില്ല എനിക്ക് എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാരുന്ന് പിന്നെ ആ അവസാൻ അപ്പ ഞാ എന്റടുത്ത് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ് എന്തുവ ഗൂഗിൾ പേ വർക്കല്ല എന്തെങ്കിലും കള്ളം പറ വൈയ്യുന്നേരം എടുക്കാന്ന് പറ അവന് അയാക്ക് പറ്റത്തില്ല ഇപ്പ തന്നെ എടുക്കണോന്ന്
ആഹ് മീഷോയിൽ അങ്ങനെ ഓല് വരുമ്പോ അപ്പന്നെട്ത്ത് പൈസ കൊടുക്കണം അല്ലേൻ അല്ലെങ്കി ഈ ആഹ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണോ അല്ലെങ്കി ഗൂഗിൾ പേ വയി ചെയ്യണോ
ആഹ് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആരുന്നു അന്നരം കൊടുത്തേ സമയം ഒണ്ടല്ലോ ബുധനാഴ്ചയല്ലേ വരുത്തൊള്ളൂ എന്ന് വിചാരിച്ചിരുന്നയാ അന്നരം ഹസ്ബൻഡ് പണി ചെയ്തോണ്ട് നിക്കുവേം ചെയ്യുവോ പിന്നെ ഞാൻ ആകെ കെടന്ന് വിഷമിച്ച് പിന്നെ ഞാൻ പറഞ്ഞ് ഒരു കൂട്ടാരനെ വിളിച്ചിട്ട് പറഞ്ഞ് എടാ ഇതുപോലെ പൈസയില്ല അവൻ പിന്നെ ഒരു അഞ്ഞൂറ് കൊണ്ട് തന്ന് അപ്പഴത്തേക്കാണ് ഇച്ചാൻ ഗൂഗിൾ പേയിൽ എവിടിന്നാണ്ട് പൈസ ഇട്ട് തന്ന്
വെല് ഒ ഞങ്ങള് ഗൂഗിൾ പേയ്ന്നങ്ങ് ചെയ്യ എന്നാ പൈസ കുറഞ്ഞ് കിട്ടും
ഉം ഹു ഹു ഹു
എന്നാ ശരീട്ടോ
ആഹ് ശരി ഓക്കേ ഓക്കേ